ഹലോ കേൾക്കാവോ ഉം എന്ത് ചെയ്യുന്നു
ഞാൻ ജോലി ജോലി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഉ ഫുഡ് ആഹ കഴിച്ചു കഴിച്ചു ഇപ്പ കഴിച്ചിട്ട് വന്നതേ ഉള്ള പിന്നെ
ഞല് രണ്ടരൊക്കെ ആവുംും രണ്ട് മണി എങ്ങനെയും കഴിയും ഇട മറ്റുള്ള സ്റ്റാഫുകളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കാറുള്ളു
ആന്നല്ലേ എന്ത് ഷോപ്പാ ഷോപ്പാ
ഇവിടെ പാത്രങ്ങള് വിളക്കുകള് അതില് ബില്ലിങ്ങില്ലാ ആഹ പിന്നെ
തിരക്കുണ്ടോ
ഇപ്പൊ തിരക്ക് വളരെ കുറവാ ഇനിയിപ്പ ഓണൊക്കാ ആവണം ഓണ ആവാറായല്ലോ
ഉം ഉം
ഉം ഉം
ഞാാനിവിടെ ഒരു സീ ജനസേവാ കേന്ദ്രത്തില്ല ജോല
ആഹ അപ്പൊ നിങ്ങക്ക് പിന്നെ നല്ല തിരക്കുണ്ടാവൂല്ലോ
ആഹ ഇപ്പൊ തിരക്കില്ല ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് ആളില്ല അപ്പൊ വിളിക്കാന്ന് വെച്ച ആരല് അപ്പ
പിന്നെ അനിയത്തി ഇതുപോലെ ജനസേവന കേന്ദ്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്
ആണല്ലേ
ഉം ഉം ഉ ദൂരത്ത് അവിടെ അടുത്തൊന്നുംില്ല പിന്നെ അവള്ക്ക് ഇതുപോലെ എപ്പ വിളിച്ചാലും ഒഴിവുണ്ടാവില്ല
ആഹ ഇവിടെ നമുക്ക് ഇവിടെ നമ്മടെ ഇവിടെ ഒരുപാട് പേരുണ്ട് ആള ഇവിടെ ഒത്തിരി ഒരുപാട് ജലസേവ കേന്ദനങ്ങളുണ്ട്
അതൊണ്ട് പിന്നെ അങ്ങനെതിരക്ക് വരില്ല അല്ലേ അടുത്തടുത്ത് ഉണ്ട് എന്നണ്ടെങ്കിൽ തിരക്ക് കുറവായിരിക്ക കുറച്ച് സ് സ്ഥാപനങ്ങളള്ളെന്നുണ്ടെങ്കിൽ
ഉം
തിരക്കി വരും ഇവിടെ ഇപ്പ അങ്ങനെ സ്ഥിതിയ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഉണ്ട് സ്ഥാപനങ്ങൾ
ആണല്ലേ
ഉം ന്നാലും വല്ല്യ കൊഴ്പ്പണ്ടാവാണ്ട് പൂവാറുണ്ട് ഇത്പ്പോ ഈ മഴയുടെ പ്രശ്നം അവിടെ എങ്ങനെ കാലാവസ്ഥ.
ഇവിടെപ്പ രാവിലെ ഒരു മഴക്കോള് ഉണ്ടായിരുന്നു ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ മഴയില്ല
ഇന്ന് നല്ല വെയിലാണ് രണ്ടൂസം സം മുന്നേ നല്ല മഴായിരുന്നു മൊത്തം മഴ രാവിലെ മുതല് വൈന്നേരം വരെ അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാ ഷോപ്പ്ന്നൊക്കെ പോകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാ വീടെത്തി കിട്ടണെന്നുണ്ടെങ്കി ഇവിടന്നൊരൂ കൊർച്ച് ദൂരണ്ട് അപ്പൊ മഴ പെയ്താ പിന്നെ കഷ്ടാ ആഹ് ണ്ട് വണ്ടിണ്ട്.
ആഹ് ഞയെന്നെ
ന്നാലും മഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടാണ്.
ആഹ് ഞാനക്ക് വണ്ടിയില്ല നടന്നാ പോണെ ആഹ് ഇവിടുന്ന് കുറച്ച് രണ്ട് കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ പോക
ഓ അപ്പൊ അത്രയും ദൂരം നടക്കുവോ നല്ല വ്യായാമാമാണല്ലോ
ആഹ്
ഹെൽത്തിനൊക്കെയാണ് നടത്തം ഞാനും അങ്ങൻതന്നെ ആയിരുന്നു മുന്നേ പിന്നെപ്പോ ഇപ്പ അത് ഇട്ത്തപ്പോ ണ്ട് ലെയർല് ഉം ഉം വേറെന്താ വിശേഷം രാവിലെ എന്താ കഴിച്ച്
രാവിലെ ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചു
ഉം ഉം
ഞാനിന്ന് ഓട്സ് കഴിച്ചിരുന്നു
ഓട്സ് ലെ
ആ എനിക്കത്ഷ്ടാ പിന്നെ ഉച്ചക്ക് ചോറ് കൊടന്നിട്ടുണ്ട്
ആഹ്
കടയിൽക്കൊക്കെ വരുമ്പോ അങ്ങനെന്നും ആ ഉണ്ണി അഞ്ചാം ക്ലാസ്സില് പഠിക്കുന്നു
അഞ്ചാം ക്ലാസില്ല്ലേ ഒരാളേ ഒള്ളോ?
ആഹ് ഒരാള്
ആഹ് ഒരാള് ഒരാള് മൂന്നാം മൂന്നാം ക്ലാസ്സില്.
ആഹ് ആഹ് ആഹ് ആഹ് പോയോ സ്കൂളില് പോയോ?
സ്കൂള് പോയി സ്കൂളിൽ പോയി സ്കൂളിൽ വിട്ടിട്ട നമ്മള് സ്കൂള വിട്ടിട്ടാ വരുന്നെ ആഹ് പിന്നെ ഉച്ചക്ക് വൈകീ ട്ടാകുമ്പോം പിന്നെ അവരുടെ അച്ഛാമ്മയുണ്ട് അമ്മയുണ്ട് അച്ഛന്റെ അമ്മ അവിടെ എന്റെ ചേട്ടന്റെ അമ്മയ്
ആഹ് ചേട്ടന്റെ അമ്മ
ആഹ് അവര് നോക്കിക്കോളും വൈക്
ആഹ് വീട്ടില് അതന്നെ അമ്മ എന്റെ അമ്മ നോക്കും. ഉം ഉം
അതോണ്ടമ്മക്ക് ജോലിക്കൊക്കെ വരാൻ പറ്റുന്നുണ്ട്.
ആഹഹ് അതന്നെ അതന്നെ പിന്നെ ഇപ്പോ ഇന്ന് കാലത്ത് ഇപ്പോ ജോലി ഉണ്ടെങ്കിതന്നെ മുന്നോട്ട് പോകാനും പറ്റുള്ളൊയ്
ഉം
ഒരു പണി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി.
ആന്നാന്ന്
എത്ര പൈസ കിട്ടിയാലും ഉം ഏട്ടന് എറണാകുളത്ത് ത്ത് എറണാകുളത്ത് ബിസ്‌നസാ ഏ ഇപ്പോ മാർക്കറ്റിങ് ആ മാർക്കറ്റിങ് മാർക്കറ്റിങ്
ആണല്ലേ ഉം മ്മേ
പിന്നെന്താ.
പിന്നെ നൊ
വേറെന്താ വിശേഷം
പിന്നെ ഒരെണ്ണം തന്നെ ഫ്രം മിത് യുമിസഫ് കേരളം, തിരുവനൊന്തൊരം. വൺ മന്തിന്റെ ഒ നാട്ടില് വന്ന്ണ് ഉം ആ ഹലോ സംസാരിച്ചൊ അഹാ അതെ ഇവിടെ ആള് വന്നെതാ
ആഹ് ഹാ
ഉം സംസാരിച്ചൊ സംസാരിച്ചൊ കൊ
ആഹാ അപ്പങ്ങനെയെക്കെയാണ് കാര്യങ്ങള് ഞാന് വടെന്ന് പോവാ എട്ട് മണിയാവും.
എട്ട് മണിയാവും എട്ട് മണിയാവുലേ മ് ഇവടെ ഏഴര വരെ ഏഴരെയല്ല ആറര വരയല്ലേ ആയിരിക്കും.
ആഹ് ആഹ് അപ്പൊ പിന്നെ അപ്പെളേക്കും ഇതാവൊലോലേ? വൈയ്ന്നേരം ചായ കുടിക്കോ?
വൈകിട്ട് വീട്ടി ചെന്നിട്ട് മോന്റെ കൂടെ ചായ കുടിക്കും
ഇവട്ന്ന് കടേന്നൊന്നും കൂടി ക്കില്ലേ ഓ അപ്പൊ വെശക്കില്ലേ ഏഴ് മണിയാവുമ്പോളോതിനൊക്കെ വെശക്കില്ലേ?
വെശക്കും നല്ല ഞാനങ്ങനെ വാങ്ങിക്കിവിടെ ഞമ്മളൊറ്റക്ക് ഒള്ളായോണ്ട് ഞാനങ്ങനെ വാങ്ങിച്ച് കഴി പാനി ബോട്ടിൽ
അപ്പൊ ഉച്ചയ്ക്കീ ഭക്ഷണം കഴിച്ചാ വെയ്ന്നേരം ഏഴരെയാവൂല്ലേ?
ഏഴെരന്നു ആവിലെങ്കിലും ഏഴുമണിയൊക്കെ ആകുമ്പഴേക്ക് ചെല്ലും. ഞാ പെട്ടെന്ന് ഒറ്റക്കായോണ്ട് സ്പീഡില് വേഗങ്ങ് നടന്ന് ചെല്ലും
രാവിലെ എത്ര മണിക്കാ വെരാ?
രാവിലെയിവിടെ പത്തുമണിയാവുമ്പോത്തിന് വന്നാ മതി ആഹാ പത്തുമണിയെ രാത്രി
വിളിക്കോ ചോയിക്കാ മീൻസ് പണി തെരക്കൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ.
ആഹാ വിളിക്കും വിളിക്കും.
ആഹാ പറ്റിയാ വിളിക്കും.
വിളിക്കാം, വിളിക്കാം ഞാ അങ്ങോട്ടല്ലെ വിളിച്ചെ ഇങ്ങോട്ട് വിളിക്കാം.
ഉം ഉം
വിളിച്ചാ മതി എന്താന്ന് എനിക്ക് മെസ്സേജിട്ടാ മതി. ഉം
പിന്നെ
മ് വി വീട്ടില് ഞാനും ഹസ്ബൻഡും മോനും മാത്രെവൊള്ള് ഹസ്ബന്റ്ഡ്പ്പം ഇവിടില്ല നാട്ടിലില്ല പൊറ
ഉം ഉം ഉം ഭ
പിന്നെ ആഹാ ആഹാ പിന്നെ അമ്മെ അച്ഛനെയൊക്കെ നമ്മള് കുടുംബ വീടിന് തൊ ട്ടടുത്തായിട്ടാ താമസിക്കുന്നെ അപ്പ അമ്മേം അച്ഛനുയൊക്കെയുണ്ട്. അവരെല്ലാം എടക്കേ വെരും പിന്നെ ആ ചേട്ട ആ പിന്നെ ചേട്ടന് രണ്ടനിയന്മാരുണ്ട് പിന്നവരുടെ ഫാര്യമാരുണ്ട്, മക്കളുണ്ട് അങ്ങനെല്ലാരുവുണ്ട്. ആൺകുട്ടി ആഹാ മോനാ
മോന മോനാ. ആ ആഹാ എനിക്കും ആഹാ ആൺ കുട്ടിയാ.
നമ്മെളടുത്ത് തന്നെ സ്കൂളുണ്ട് അപ്പവ്ടെ പോവും
സ്കൂള് വണ്ടി വെരും. വണ്ടി വന്നാൽ ആഹാ
ഉം
ഇന്നെന്തായിരുന്നു ഭക്ഷണം ചോറാ?
ആഹ് ചോറും ചമ്മന്തിയുണ്ടായിരുന്നു മീൻവറ്ത്തെണ്ടായിരുന്നു പിന്നെ ഒരു
മതില്ലോ
ക്യാബേജ് തോരനും ആന്ന് ആന്നാ അല്ലാ വേറെ പ്രത്യേകിച്ചൊന്നുല്ല
ഭക്ഷണൊക്കെ നന്നായി ണ്ടാക്കാൻറിയോ?
ഭക്ഷണം ഞങ്ങൻ അത്യാവശ്യക്കെ ണ്ടാക്കും മ്മുടെ ആവശ്യത്തിന് ക്യാഷ്യൊക്കെ ണ്ടോ
ആ
ഒരുപാടൊന്നും ഉണ്ടാക അത നല്ല വല്ലല്ല
ഞാനും അങ്ങനെ തന്നെ ഒരുപാടൊന്നും കാരണം നമ്മള പാചകത്തില് കുറച്ച് പിന്നലിക്കയാണ് മീൻസ് നമ്മളതല്ലല്ലോ ചെയ്യല് അമ്മയല്ലേ ചെയ്യല്
ആഹ്
എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം
ഉം എനിക്ക് അത്യാവശ്യം കാണുള്ള പിന്നെ ഞാൻ പിന്നെ ഇടക്കൊക്കെ മോന ന്തേലുക്കെ പറയും വേണന്ന് അപ്പൊ ഞാനത് യട്ട പി ലച്ചമ്മ ആമുക്ക്
ഉം കുട്ടികൾക്ക് എന്തെങ്കിലും ഷ്ടപ്പെട്ടത് ണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും
അമ്മ അമ്മ മാത്രേ ഉള്ളു ഒറെ ആരുല്ലേ?
അച്ഛനുണ്ട് അച്ഛൻ വെയ്യാതെ കിടക്കാണ് ഒന്നര വർഷയി കിടക്കണു
അതെ
അപ്പ ഞങ്ങൾ അതിൻ്റെക്കെ ഒരു മാനസിക വിഷമത്തിലാണ്
ആഹ്
കർബുദം വന്നതാണ്
അന്നല്ലേ ആ
ആ ആൾക്ക് വെയിക്കണ സമയത്ത് കുഴപ്പമില്ലാരുന്നു ഇപ്പം നമുക്കൊരു നല്ലൊരു ഇതായിരുന്നു ആൾ സഹായം നല്ലതായിരുന്നു
പ്പ ങ്ങനെ ആയ ശേഷം അതൊരു ബുദ്ധിമുട്ട് മനസ്സിനന്
ഉം നിങ്ങളെ കൂടെത്തന്നെ അല്ലേ
തന്നെ നഞൾ നോക്കി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു പക്ഷേ ഇതൊക്കെ വന്ന കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ പിന്നെ കുറച്ച് പ്രായമായ ആളുകളല്ലേ എന്ത് ചെയ്യാൻ? എന്താണെന്ന് വെച്ച ദൈവം വെ ച്ച പോലല്ലേ വേരുള്ളു
നീനങ്ങന ചേട്ടന് വേരാ സഹോദരങ്ങളൊന്നുല്ലേ?
ഇല്ല ഇല്ല
അത്തക്കെ ആക്കെ അല്ലെ
ആഹ്
ഉം പിന്നെ എന്ന പിന്നെ വേറെ എന്താണ്ട് യാത്രയൊക്കെ പോവാൻ ഇഷ്ടാന്നോ?
രാത്രി ഞങ്ങള് പിന്നെ ഭക്ഷണം വല്ല പലഹാരയിരിക്കും ഉണ്ടാക്ക
പലഹാര വർ
ഉ പലഹാരം ഉണ്ടാക്ക എന്തെങ്കിലും ച ചപ്പാത്തിയോ അല്ലെങ്കിൽ നൂൽപ്പുട്ടോ അല്ലെങ്കിൽ ചെലപ്പ കഞ്ഞിയോ എന്തായാലും ചോറധികം ഞങ്ങൾ രാത്രി
ഞന് ചെലപ്പഴ്‌ ചെലപ്പഴൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി കഴി
അലെങ്കി വീട്ടില് ഓന്ക്ക് വല്യ ഇഷ്ട ഇത് പുട്ടും കോഴിക്കറിയും ഏറ്റവും ഇഷ്ടള്ള ഭക്ഷണം അതാ പുട്ടും കോഴിക്കറിം
അലോ
നല്ല ഇതാണ് മാച്ച് എന്താ പറയ പറയ നല്ല യോജിപ്പാണ്
ഉം
ഴിച്ചു നോക്കാ അങ്ങനെ
ആഹ് ആഹ് അവിടുന്ന് ഒരുപാട് വരണോ ഷോപ്പിലോട്ട് വരുമ്പോ വീട്ടിന്ന് മോളാ
പിന്നെപ്പം നമ്മള് എന്താന്ന് വെച്ചയിഞ്ഞാ നമുക്ക് ഈ പറഞ്ഞമാരി എന്തേലും ഒരു പണി ഇണ്ടെങ്കിലല്ലേ നല്ലത് എന്ത ചെ ജീവിത ചെലവുകള് കൂടികൂടി വര്ണ് ആഹ് ഇവിടെ രണ്ട് വർഷായി
രണ്ട് വർഷോം
വലിയ കൊഴപ്പൊന്നുല്ല ചില സമയങ്ങളില് ഉം ആളുകളുണ്ടാവും ചെല സമയത്ത് ആളുകള്ണ്ടാവില്ല്യ
ഞാന് രണ്ടു വർസത്തോളായി ജോലിക്കേറി
ഉം ഉം ഇന്ന്പ്പോ വലിയ തിരക്കൊന്നും കാണാനില്ല രാവിലെ കുറച്ചു പേരൊക്കെ വന്നു പോയി ഇപ്പ കുറച്ച് ഒഴിവ് അതാ അങ്ങനിപ്പോ വിളിക്കാന്ന് വെച്ചിട്ട് അതെയതെയതെ റ്റിയിലാണ് സിറ്റി നല്ല നഗരത്തിലാണ് നഗര നഗരഭാഗത്താണ്
ഉം
ഉം ഫുഡ് കഴിക്കാനന്താ ഇത്ര സമയാ യില്ലേ
ആഹ് ഇപ്പോ കഴിക്യും കാരണം രണ്ട് സ് ഇപ്പ ഉണ്ടായിരു ഒരു സ്റ്റാഫ് കഴിച്ചു വന്നു രണ്ടാമത്തെയാള് പോന്നു ആളും കൂടി കഴിച്ച് വന്ന്ഴിഞ്ഞാൽ പോവും ശരി പിന്നെ വിളിക്ക് ഉം ഉം